ഓഹ്
ഹലോ
കേക്കാൻ പറ്റണ്ടാ ഏഹ് കേൾക്കണ്ടാ ഞാൻ പറയണത് ഇസാക്ക് സുഖാണോ ഹലോ ഹലോ സുഖാണോ സുഖാണോ എന്തെക്കെണ്ട് വിശേഷം വീട്ടില് ആരെക്കെണ്ട് വീട്ടില് ആരെ ക്കെണ്ട്
കറിയക്ക എന്താർന്ന്
എറച്ചിക്കറി പെരുന്നാളിന്റെ എറച്ചിക്കറി തീർന്നിട്ടുണ്ടായിരുന്നില്ല നല്ല വിശേഷം പിന്നെ വേറെന്തെ ക്കെയുണ്ട് വീട്ടിലെല്ലാവർക്കും സുഖാണോ സുഖാണ് നല്ല സുഖാണ്
വേറെ ടൂറൊക്കെ പോയിരുന്നോ ഏ ഏത് സ്ഥലത്താ പോയത് ഹലോ
ഹലോ എവിടെയും ഞാൻ പോയില്ല ഞാൻ എവിടെയും പോയില്ല കേക്കണ്ടാ കേക്കണ്ടാ ഹലോ ഞാൻ ടൂറൊന്നും പോയില്ല
എവിടെ ഏത് സ്ഥലത്തെ പോയത് പിന്നെ വേറെ എന്താ ഉള്ളെ
എന്നെ എവിടെയും കൊണ്ടോന്നില്ല ഞാൻ എന്തെയ്യാനാ
ദി നിങ്ങളടെ വീട്ടില് കൃഷികളൊക്കെ ഉണ്ടാ എന്ത് കൃഷി ഉള്ളത്
ആ കൃഷിയുണ്ട് ഉമ്മ ഉമ്മാടെ കഥയാ വിറ്റ് ഉമ്മച്ചി ചെടി
പിന്നെ എന്താ കൃഷികളായിട്ടൊക്കെ ഉള്ളത്
കൃഷിയിലായിട്ട് ഭയങ്കര വേറെല്ലാം നല്ലത് തന്നെ
ആ പഠിക്കാൻ പോണില്ലേ
ആഹ് ഞാൻ പഠിക്കാൻ പോന്നുണ്ട് എന്നും പോണ്ട്
പഠിക്കാ എന്തിനാ പഠിക്കണേ പ തൊടങ്ങിട്ടില്ലേ
ഇല്ല ക്ലാസ് തുടങ്ങിയില്ല ഹലോ പിന്നെ പറഞ്ഞോ കേക്കണ്ട് കേക്കണ്ട് ഞാൻ പറ
തുടങ്ങിയിട്ട് ഇല്ലേ
ഇല്ലില്ല തൊടങ്ങി ഇല്ല ക്ലാസ്സ് തുടങ്ങിട്ടില്ല വേറെ സുഖം നല്ല സുഖം എൻട്രൻസ് ഇപ്പം പഠിക്കണം ഇനിയിപ്പൊ എന്തെങ്കിലും കേറണം
വേറെന്തുട്ടാ ഉള്ള വിശേഷങ്ങള്
നല്ല വിഷ് അവിടെ സുഖണോ
എവിടനൊക്കെ പോയരുന്നാ
ഏയ് എവിടെ പോവാൻ നമ്മളെക്കൊര്യ കൊണ്ടോവാൻ ഉം ആ അതൊക്കെ പോയി അല്ലാതെ പോയില്ല
പേറെന്തിട്ട ഉള്ളത്
സുഖം സുഖം
ഉം
ഞാൻ പറയണം കേക്കണ്ടാ കേക്കണ്ടാ
ഭക്ഷണ ഒക്കെ എന്താ കഴി ച്ചിത് ന്ന് എന്താർന്ന് കറിയൊക്കെ
ഏർച്ചിക്കറി എർച്ചിക്കറി അവിടെ ഹലോ അവിടെ എന്തായിരുന്നു കറി
കേൾക്കാം പറ്റണില്ലേ
പിന്നെ എല്ലാം നന്നായിട്ട് കേക്കാൻ പറ്റണ്ട് ഞാൻ പറയണ കേക്കണ്ടാ
ആഹ പിന്നെ വേറെന്താ ഇവിടെ നല്ല വിശേഷം
ആയിക്കോട്ടെ
ഏ ഇവിടത്തെ പണിയൊക്കെ ഒരു വിധം ഒതുങ്ങി ആ അങ്കൻവാടി പോയക്കാർന്ന് ഇപ്പ വന്നുള്ളു പുള്ളേരൊക്കെ ആയിട്ട് അവിടെപ്പ ചെറിയ പിള്ളേരാണ് അവിടെ വന്നോണ്ടിരിക്കണ അപ്പ അവിടെ നളി യൊക്കെ ർന്ന് ഇറന്ന് അപ്പം അതുകൊണ്ട് ടീച്ചർ എന്നോട് ചെല്ലാൻ പറഞ്ഞ് ഏ കുറച്ച് ദിവസത്തേക്ക് ചെല്ലാൻ പറഞ്ഞ്അതുകൊണ്ട് അങ്ങനെ പോയി ഇപ്പോ ഉച്ചയായിപ്പോ പോന്ന് അങ്ങനെയൊക്കെ ഇരി വേറെ പ്രത്യേകിച്ച് വിശേഷ മറ്റൊന്നുമല്ല
അന്താ
പിൻ വേറെ ഭക്ഷണത്തിന് പെരുന്നാൾ ന് ഇതച്ചിയൊക്കെ കിട്ടീല്ലേ എന്തോരം കിട്ടി
ച്ച് ഫ്രിഡജിനകത്തിരിക്കണ്ട് പ തിലുണ്ട് പത്തീല അവിടെ
വേറെന്താ?
അഹ് ഹ.
നിങ്ങള് ശരിക്കും കേൾക്കാൻ പറ്റുള്ള എനിക്ക്. ഞാൻ അങ്ങോട്‌ ഓരന്ന് പറയുന്ന മാത്രം ആ വേറെ വിശേഷ റ്റങ്ങളെന്താ?
ത്‌ന്തിന സമയം
ആഹ് ആ പ്രത്യേകിച്ച് വിശേഷം ഇ ഇടിടെ ഒന്നുംല്ല അവിടെയില്ല അല്ലെ?
ഇല്ല അല്ലെ പോട്ടെങ്കി.
പിന്നെ ഇവടെ പിള്ള പുള്ളേരൊക്കെ പഠിക്ക ച്ചാൻ പോയേക്കണ് ഇപ്പോ സ്കൂള് തോറന്നില്ലേ? അങ്ങനെ പഠിക്കാൻ പോയൊക്കാണ്. ഇന്ന് വൈകുന്നേരം വരെ രണ്ട്.
ആഹ് മക്കൾക്കെ പഠിച്ചോളോ? കറിയൊക്കെ വെക്കോ?
ആഹ് പിന്ന ഭക്ഷണം രാവിലെ എന്താ കഴിച്ചേ?
രാവിലെ എന്തൂട്ടായിരുന്ന്?
പൊ പുട്ടും ഇറച്ചിക്കറിയായിരുന്നു. പിന്നെ ഇവിടെ കൃഷീന്ന് പറയാൻ ഇതിന് മാത്രം ഒന്നുല്ല ന്നാലും കൊറച്ചൊക്കെ ഇണ്ട്. പിന്നെ വേ
ആഹ് ഇതിന് മ
നല്ല വിശേഷങ്ങള് സുഖമാണെന്ന് കരുതുന്നു.
അതും കരുതി ക്കല്ലേ എനിക്ക് ചിരി വരും.
വേറെ എന്താ ഉള്ള വിശേഷങ്ങള് അവിടെ സുഖായി ട്ടിരിക്കണോ?
ആഹ് പിന്നെ അടിപൊളിയായിട്ട് അൽഹംദുലില്ലാഹ് കൊഴപ്പൊന്നു ഇല്ല.
വേറെ എന്താ?
വേറെ എന്താ പ്രേ
പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല.
ഉം
പിന്നെ ക്ലാസിത്തൊക്കെ തുടങ്ങിയാ നിനക്ക്?
ആഹ് ക്ലാസൊക്കെ അങ്ങനെ പോന്നു.
തൊടങ്ങിയാ?
ഇല്ല ഇല്ല തൊടങ്ങീറ്റ് ഇല്ല. ങ്ങാ ഇനി കൊറേ നാൾ കയ്യും.
വിരെറെ അതെ കോ ഇപ്പ കൃഷിന്ന് പറയാ ഇബെടെ ഇപ്പ ഓരോന്ന് ഏ ഏ ഉം ഇപ്പ മഴ ഇപ്പം ഈ ഇബെ വിടെ മഴ പെയ്തൊണ്ടിരിക്കാണ് ഏ രാവിലെ വെയിലർന്ന് ഇപ്പൊ മഴയാണ് പിന്നെ വേറെന്താ നല്ല വിശേഷങ്ങള് പുള്ള് അങ്കവാടിയിലെ പുള്ളേര് നൊലോളി ഉണ്ടോന്ന് വെച്ച നൊലോളിണ്ട് പിന്നെ വേറെന്തൂട്ട വിശേഷം നല്ല വിശേഷം
കറിയൊക്കെ വെക്കാറുണ്ടോ വീട്ടില്
കഴിഞ്ഞായറാഴ്ച കല്യാണം ണ്ടായിരുന്നോ ഉം ഒന്നുംണ്ടായില്ലേ ഞങ്ങള് ഏ ച്ചീടെ വീട്ടിൽ പോയേക്കാർ ന്ന്
എങ്ങക്ക് കല്യാണങ്ങളൊക്കെ ഭയങ്ക ര കുറവാ
വേറെ ട്ടള്ള വിശേഷം ഉ പ്രത്യേകിച്ച് വിശേഷം വേറൊന്നു ഇല്ല ഉം പിന്നെ നല്ല വിശേഷങ്ങള് കൃഷിയൊക്കെ ഇപ്പ നനഞ്ഞോളാ അതുകൊണ്ട് വേഗം വെള്ളൊന്നും ഒഴിച്ച് കൊടുക്കണ്ട അത് നനഞ്ഞ് പൊക്കോളും
ഉം
ഉം സുഖായിട്ട് ട്ടിരിക്കണം
സുഖണ്. വേറെ പ്രശ്
ഭക്ഷണം ഭക്ഷണം കഴച്ച് പുലാവാർ നിന്ന്
ആഹ് പുലാവായിരുന്നുന്ന് ഇന്നലെ അപ്പൊ എന്തായിരുന്നു ന്യൂട്രിയന്റ് ആരുന്നോ
നല്ലതെന്നേ വേറെ പ്രത്യേകിച്ച് വിശേഷൊന്നുല്ലപ്ര പ്രത്യേകിച്ച് പറയാൻ പറ്റിയ വിശേഷോന്നുല്ല പിന്നെ എന്താ ഇങ്ങോടെ എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റൂല ഞാനാ അങ്ങോട്ട് പറയാണ് നീ കേ കേക്കുംപോലെ മറുപടിയും കൊണ്ട് പറ അല്ലാതെ എന്ത്‌ പറയാനാ ഇങ്ങനെ സംസാരിക്കാം വേറെ എന്താ നിന്റെ വിളിച്ചൊക്കെ തീർന്നാ
ഇല്ലില്ല അതൊന്നും പറയാൻ പാടില്ല കൊച്ചേ അതൊന്നും പറയാൻ പാടില്ല
ആഹ് ആ വേറെന്ത ഉള്ളെ
വേറെ നല്ലന്നെ
റ്റേ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാ വേറെ എന്തുട്ടാ ള്ളത് ഇനി എന്നാ തുടങ്ങണ കുറച്ചോസൊക്കെ പിടി ചക്കുവാ ഇപ്പൊ പ്ലേ ഇപ്പൊ ഡിഗ്രിക്കല്ലേ
ഡിഗ്രി ഇല്ല കേറിട്ടില്ല ഏ ആ സമയം പിടിച്ച സമയം
വീട്ടിലില്ല അവർക്കൊക്കെ കുറച്ച് ദിവസം പിടിക്കൂല ആഹ്
വേറെന്താ നല്ലന്നെ
പിന്നെ വേറെന്താ
വേറങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല
ഇപ്പൊ മഴ പെയ്യണില്ല രാവിലെ ഒരു പതിനൊന്ന് മണി ആയിക്കയപ്പ നല്ല മഴയാർന്ന് അത് കഞ്ഞിട്ട് പിന്നെ മാറി വെയില് വന്നു പിന്നെ കുറച്ച് ച്ചും വെയിലില്ല ഇപ്പം മൂടി കെട് ട്ടി വേണം നിൽക്കാ
വെയില് കുറവാല്
പിന്നെ വേറെ വിശേഷങ്ങൾ എന്താ ഉള്ളെ? വേറെ പ്രത്യേകിച്ച് വിശേഷംന്ന് ഇവിടെ പറയാട്ടൊന്നുമില്ല പിന്ന ഇപ്പ മാ ഞങ്ങളടെ വീട്ടില് കൃഷീന്ന് പറയാൻ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ മാങ്ങയൊക്കെ തീർന്ന് തീർന്ന സമയായി പിന്നെ ഇനിയിപ്പ കൊടംപുളിയുടെ സമയമാണ് ഇപ്പ കൊടംപുളി ചാടിക്കൊണ്ടിരിക്കണ്
ആഹ് ആഹ് ആഹ്
പിന്നെ മാങ്ങയുടെ സീസൺ കഴിഞ്ഞ്
ആഹ് കഴിഞ്ഞ് അല്ലെ? മാങ്ങെക്കെ എങ്ങനെ ഇണ്ടായ്ന്ന് ടേസ്റ്റ് ഇണ്ടായോ?
പിന്നെ അയ്പ്പ പ്രത്യേകിച്ച് വിശേഷംന്ന് പറയാൻ വേറെ ഒന്നും ഇല്ല. എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റ്ൺ ഇല്ല ഇന്നാ ഞാ അങ്ങോട്ട് പർ ഫ്രീയാണ്. അവ്ടെ കേക്ക് ഇണ്ടെല്ലോ? അതിപ്പോ നോക്കാം ആഹ് ചാ ചോറ് തിന്നാ? ചോറ്ന് എന്താർന്ന് കറിയൊക്കെ?
കറി എന്റുമ്മ അര്ച്ചച്ചിട്ട് പോയി.
ഞാഹ് ഉച്ചക്ക് ഏ ചോറിന് തൈര് ഉണ്ടായി പുലാവും ഉണ്ടായി വേറെ എചി എച് ബിരിയാണി പോലെ ണ്ടാക്കി അതാർന്ന് വേറെന്താ?
വേറൊന്നുല്ല്യ
വേറെ കേക്ണ്ടാ വേറെ എന്തുട്ടുള്ള വേറെ പ്രത്യേകിച്ച് വിശേഷം ഇടെ ഇല്ലട്ടാ. തീരറായി മറ്റേ നീ പഠിക്കാൻ
കഴിഞ്ഞ് തീർത്ത് കെട്ടിച്ചിടാൻ പോയന്
ആഹ് അഹ് പിന്നെ പന്തിട്ടാ ഉള്ളത്?
പിന്നെ സുഖം നല്ല സുഖം എന്തൊക്കെണ്ട് വിശേഷം? ഇത്തന്റെ വീട്ടില് എത്ര പിള്ളേരാ? ത്തക്ക്‌ പിള്ളേരൊക്കെ ഇണ്ടാ? എത്ര പിള്ളേര്ണ്ട്? അഞ്ചാർണ്ണം ണ്ടോ? പഠിച്ചോളോ പിള്ളേര്? ശല്യപ്പെടുത്തോ?
എന്തുട്ടാനി നിയെന്തുട്ടാ